എന്തൊക്കെണ്ട് വിശേഷങ്ങളൊക്കെ
വിശേഷങ്ങളൊക്കെ നല്ല വിശേഷം.
കേൾക്കുന്നുണ്ടോ കൊഴപ്പൊന്നുല്ലല്ലോ.
ആ കേൾക്കുന്നുണ്ട് ചെല സമയത്ത് നമുക്ക് ഇവിടെ റേഞ്ച് പോവെ
ആ ആഹ്.
ഇപ്പൊ കൊഴപ്പില്ല ഏർട്ടൽന്റെ സിമ്മ ചെല സമയങ്ങളില് റേഞ്ച് കിട്ടേല.
വെര്ന്നുണ്ടോ.
ആ റേഞ്ചന്റെ ഇഷ്യൂ ചിലപ്പോ കാണിക്കും ഇങ്ങനെ. ഫോണില് നെറ്റ് ഒണ്ടെങ്കിലും നെറ്റൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പോകും. റൈഞ്ച് ഇഷ്യൂ ചെലപ്പോ കാണിക്കും
ആണോ ഇവിടെ അങ്ങനത്തെ ഇഷ്യവും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ ഓക്കയാണ്.
ആ ആ ആ നമ്മുടെ ഇവിടെ ചിലപ്പോ ജിയോയുടെ സിമ്മ് എയർടെലിന്റെ സിമ്മ് ആ പിന്നെ നല്ല വിശേഷം നല്ല ആഹ് ഫുഡൊക്കെ. കഴിച്ച് ആ കഴിച്ചാ.
ആ ഞാൻ കഴിച്ചു നിങ്ങള് നേരത്തെ കഴ ആ ടൈം ആയിട്ടുണ്ട്ല്ലേ നേരത്തൊന്നുല്ല.
ന്നോണ്ട് നേരത്തെ കഴിക്കും
ആഹ് ആഹ് ആഹ് ഏ ഞാനും അതെ അതെ നൈറ്റില് ഫുഡ് നേര് കഴിക്കും ചെല സമയങ്ങളില് കഴിക്കൂല കഴിക്കാണെങ്കില് നേര്ത്തെ കഴിക്കും.
ആഹ് കഴിച്ചില്ലേ വെഷപ്പാ പറ്റല. കഴിക്കാതിരുന്ന പൈങ്കരപ്പാട രാത്രിയാവുമ്പോം ആ എനിക്ക് അങ്ങനെ ഒണ്ട്.
ഞാൻ അധിക ദിവസങ്ങളും നൈറ്റ് ഫുഡ് കഴിക്കാറില്ല.
ആ എനിക്കുംഅങ്ങനെ ആഗ്രഹമുണ്ട്. പക്ഷെ വെശപ്പ് വെരും അതാ. ആഹ് ഒന്നാമത് താമസിച്ചാ കെടക്കണ പതിനൊ അതെ അല്ലേ വെയിറ്റ് വെയിറ്റ് ലോസ് നോക്കുവാണോ.
ആഹ് വെയ്റ്റ്ലോസ്.
ആ ആ ആഹ്. അ വണ്ണവാണേലും പാടാ
അതെ അതെ സാധാ ഫുഡിന് മാത്രേ പോയിട്ടുള്ളു അൽഫാം മന്തി പൊറോട്ട അതൊന്നും കാണുമ്പോ വെയിറ്റ് ലോസ് ഒന്നും ഇല്ലാര്ന്നല്ലേ ആ സമയങ്ങളിൽ ഡയറ്റിങ് ഇല്ല അതെ അതെ
എനിക്കും അതന്നെ അതേ അവസ്ഥ അതൊക്കെ കൺ
അതാണ് പ്രശ്നം അപ്പൊ കണ്ട്രോളെയ്യാൻ കഴിയൂല്ല ബാക്കിയൊക്കെ കണ്ട്രോളെയ്ത് പോകും
ആ ഞാൻ ഓളതങ്ങനെ പിടിച്ചെർത്തിടുക്കെ മേടിപ്പിക്കാതിരിക്കോ ഇപ്പൊ
ഉം ഉം അതെ അതെ മക്കളെ ഇങ്ങനെ തെരക്കൂടുന്ന സമയത്ത് വാങ്ങിക്കാതിരിക്കാനും വയ്യാത്ത അവസ്
ആഹ് വൈന്നേരം മിക്കവാറും മേടിക്കും അങ്ങനെയക്ക കഴിച്ച് കഴിച്ച് ഇരിക്കാൻ തോന്നും
ഒര് ആ അതെ അതെ അതെ ഒരു രണ്ടാഴ്ചയുടെ എടക്കിങ്ങന അതെന്നാണ് പർഞ്ഞ അവസ്ഥയാണ്
ആ അതെ അതെ അതെ എനിക്ക് നോമ്പില് അത്യാവശ്യം കൊറഞ്ഞായിരുന്നു ഒമ്പതര പത്ത് കിലോളം കുറഞ്ഞായിര്ന്ന്
ഓഹ് ഞാനും തന്നെ നോമ്പിലും നല്ല വെലിഞ്ഞ് ഡ്രസ്സൊക്കെ ലൂസായി അതെ തെ നോമ്പ്ന് ഞാൻ നന്നായി ഇജ്ജ് കണ്ട്രോൾ ചെയ്തോ ഷുഗർ ഫുള്ള ഒഴിവാക്കി
പക്ഷെ ഞാൻ കൺണ്ട്രോൾ ഒന്നും ചെയ്തില്ല ഒന്നും കൺണ്ട്രോൾ എനിക്ക് നോമ്പില് എന്താണ് എല്ലാ വർഷവും അങ്ങനെ നോമ്പ ആ പകതി ഒത്തിരി മെലിയും പത്ത് കിലോ കുറയും
ആണോ ഞാന് നോമ്പാവുമ്പോ പൊതുവേ തടിക്കാറാണ് അതെ അതെ
ആഹ് എനിക്ക് നോ
ഞാൻ പിന്നെ പൊതുവേ ചായ ഒന്നും കുടിക്കലില്ല ഇനീ ഇപ്പൊ നോമ്പിനാണെങ്കിലും അല്ലെ
ഞാനും ചായ കുടിക്കേല്ല
നോമ്പിന തീരെ ചായ കുടിക്കൂല്ല നോമ്പ അല്ലെങ്കി പിന്നെ എപ്പോഴേങ്കിലൊക്കെ നല്ലൊരു സ്ട്രോങ് ടീ കുടിക്കും മധുരം കൊറച്ചിട്ടെ കുടിക്ക്യാറുള്ളൂ പക്ഷെ എങ്കിലും ആഹ് നോമ്പാവുമ്പോ മാ വൺ മന്ത് തീരെ ചായ ഉടിക്കൂല ചായ കുടിച്ചു കഴിഞ്ഞാൽ ഇൻക്ക് ഭയങ്കര ഒമിറ്റിംഗ് കാര്യങ്ങളൊക്ക ആയിട്ടങ്ങനെ
ആഹ് നോമ്പില് എനിക്കും ചായ വേണ്ട അല്ലാതെ ഈ ഫ്രൂട്ട്സ് വെള്ളമോ എന്തേലോക്കെ കുടിക്കുന്നേ ഉള്ളൂ
ആഹ് ആഹ് ഈ പ്രാവശ്യം ഞാൻ നോമ്പിന് എന്താക്കി ഫുള്ള് ഷുഗർ കട്ട ആക്കി നല്ല മലിഞ്ഞി അറ്ഞ്ഞ നല്ല മെലിഞ്ഞീന്ന് എവിടെ ഇപ്പൊ വീണ്ടും തടിച്ച്യേ
ആഹ് അത് നമ്മള് പന മധുരം കഴിക്കുന്ന കൊണ്ടാെന്ന് തോന്നിയേനി
ഒന്നാമത് ആഹ് അതെ അതെ നോമ്പ് ആവുമ്പൊ ബേക്കറി ഐറ്റംസ് ഒക്കെ അവയ്ഡ് ആയില്ലേ ഈ സമയങ്ങളിലാകുമ്പം ബേക്കറി ഐറ്റംസ് ഇൻക്ലൂഡ് ആണ് പിന്നെ കാണുമ്പോ കഴി കഴിക്കാതിരിക്കാനും വയ്യ ചോറ് എത്ത്രിം കഴിക്കാതിരിക്ക ഈ ബേ ബേക്കറി ഐറ്റംസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൺണ്ട്രോള് ചെയ്യാൻ പ പറ്റാത്തത്
ആഹ് നമ്മള് മേടിക്കാതിരുന്നാ കൊഴപ്പല്ല പക്ഷെ പിള്ളേർക്ക് വേണ്ടി മേടിച്ചാല് നമ്മള് അതല്ലേ ഏറ്റവും പ്രശ്
അതെ അതെ വീട്ടില് നമ്മൾ ആരെങ്കിലും ഒക്കെ ആയിട്ട് കൊണ്ട്‌രൂലെ ഉപ്പേ അല്ലെങ്കി അവര് അങ്ങനെ കൊണ്ടുരും അഹ് നമ്മളെങ്ങനെ കണ്ട്രോൾ ചെയ്ത് പോവാണെങ്കിലും അതെ സംഭവം വീട്ടില് കാണുമ്പോ നമ്മള് കഴിച്ചു
റ്റ് ഉണ്ടോ ഹൈറ്റ് ഉണ്ടോ
ഇല്ല ഹൈറ്റ് കുറവാണ് അതാ പ്രശ്നം ഹൈറ്റ് ഇണ്ടെങ്കി കൊഴപ്പല്ല
ആഹ് എനിക്ക് ഹൈറ്റ് ഉണ്ട് അഞ്ചടി നാലിഞ്ചുണ്ട് ഹൈറ്റിന്റെ വെയിറ്റാന്ന് തോന്ന ഹൈ റ്റാകുമ്പോ എൺപത് കിലോ വരെയൊക്കെ വന്നായിരുന്നു വെയ്റ്റ്
ആണോ ഞാൻ അത്രൊന്നും ഇല്ലട്ടോ
ആഹ് ഞാൻ എൺപത് കിലോ ഹൈറ്റ് ഉണ്ട് നല്ല ഹൈറ്റ് ഉണ്ട് പക്ഷെ കണ്ട എനിക്ക് അത്ര വെയിറ്റ് തോന്നുകേല്ല ഏഹ് പക്ഷേ ഈ
ആഹ് ആഹ്
അതിന്റെ വെയിറ്റ് ആയിരിക്കും
ആഹ് ഞാന് ഇപ്പോ ഏകദേശം ഒരു അറുപത്തിമൂന്നൊക്കെ ഉണ്ടാവാൻ സാധ്യതണ്ട്
ആഹ് അത് വല്ല്യ വെയിറ്റ് അല്ലല്ലോ
ഇപ്പൊ ഇത് കൂട്ത് കൂടുന്നുണ്ട് അതാണ് പ്രശ്നം ഹൈറ്റ് എത്രയെന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല ഹൈറ്റ് കുറവാണ് അതെ
ആഹ് ആഹ് ഹൈ ഹൈറ്റ് കുറവുള്ളവർക്ക് ഈ വെയിറ്റ് തോ അല്ല വണ്ണം തോന്നും
അതെ അതെ പെട്ടെന്ന് വണ്ണം കൂടും
ആഹ് വണ്ണം തോന്നും കണ്ടാല് നമുക്ക് കണ്ടാ തോന്നും വൺ പൊക്ക ഉള്ളവർക്ക് വണ്ണം വെച്ചാലും തോന്നുകേല.
അതെ അതെ അതെ ഫീലെ യ്യൂല ബാക്കിള്ളരി
ആഹ് ഇല്ല ഇല്ല അപ്പൊ എന്നോടൊക്കെല്ലാരും പറയുന്നെ എവിടെ വണ്ണോന്നാ ചോയ്ക്കുന്നെ എന്തിനീ വണ്ണം കൊറയ്ക്കുന്നെന്ന് എല്ലാരും ചോയിക്കുന്ന
അതെ അതെ
പൊക്കൊക്കണ്ട്
പറയും പക്ഷെ ന്നാലും നമ്മക്കൊര്
ആഹ് ആഹ് അത് തന്നെയാണ് നമുക്കതാ പാട് നമുക്ക് ശരീരവേദനേം കഥപ്പൊക്കെ ഉണ്ടോ?
അതെ അതെ പെട്ടു ത് മെലിയുട്ടോ കണ്ട്രോളെയ്താ പെട്ടെന്ന് മെലിയും.
ആഹ് ആഹ് ആഹ് കണ്ട്രോ ളെയ്യാൻല പറ്റാത്ത ഇപ്പ ഞാൻ വൈകിട്ട് ഏഴ് മണിക്ക് ഫുഡ് കഴിച്ചിട്ടെനിക്ക് വെശക്കാൻ തുടങ്ങിട്ട് പ്പ പാടെ
ആണോ എനിക്കങ്ങൻത്തെ പ്രശ്നൊന്നുല്ലാട്ടോ ഞാനെത്രെം ഞാം പറഞ്ഞല്ലോ എ ത്രെം ഞാനങ്ങനെ ചെയ്യും. പക്ഷെങ്കില് ൻ ഇൻക്ക് മെയിൻ പ്രോബ്ലം ബേക്കറി ഐറ്റംസ്
അഹ് ആഹ് ആഹ് അതൊക്കെ പിന്നെ ഞാൻ പ്പം നിർത്തി അതൊക്കെ നാ നിർത്തി അതെല്ലാം നിർത്തി മധുരൊക്കെ ലഡു കേരുന്നു
ആഹ് മദ് രത്തിനോട് ൻക്കി വല്യ താല്പര്യല്ല ഇനിപ്പോ ലഡു വാങ്ങിക്കാനെന്നെങ്കിലൊക്കെ എപ്പഴെങ്കിലൊക്കെ ഒരെണ്ണൊക്കെ കഴിക്കാന്നല്ലാതെ ലഡൂനോടൊന്നും ൻക്കി വല്യ ൻട്രസ്റ്റ്ല്ലായ് കെ ആഹ് അതെ നിക്ക് ആഹ് എരിവ്, പുളി അതിനോടാണെനിക്ക് താല്പര്യം. ആഹ് മിച്ചറ് അങ്ങനത്തെക്കെ ഐറ്റംസ് അതാണ് നമ്മള് പെട്ടെന്ന് തടി ക്കുന്നത്.
ആഹ് അതെ അതെ
ഇനിപ്പോ വീണ്ടും നല്ലോന്ന് കണ്ട്രോളെയ്യാനായിട്ടുണ്ട് അർന്നവസ്ഥയാണ്. ഇനിപ്പേതാലും പെരുന്നാളൊക്കണ്ട് കഴിയട്ടെ.
അതെ അതെ പെരുന്നാള്കഴിയുമ്പം കൂടും.
അതെ ഇനിയിപ്പൊ പെരുന്നാള് കയി ആയികഴിഞ്ഞാ പിന്നെ ബീഫും കാര്യങ്ങളൊക്കായിട്ട് കൊറെസ്
അതെ അതെ അതെ അതെ അതെ പെരുന്നാളൊക്കെ രങ്ങായോ? ഡ്രസ്സൊക്കെ എടുത്തോ?
ആഹ് ഡ്രസ്സൊക്കെടുത്ത്. നിങ്ങളെടുത്തില്ലേ? നാളെയല്ല മ
ഞാ എടുത്തില്ല എടുത്തില്ല നാളെപ്പോയെടുക്കണം. പിള്ളേർക്ക് വീ ട്ടിടാനൊക്കെ എടുക്കാന്നോർത്ത് അതേ ഉള്ളൂ അല്ലാതെ മറ്റേ പെരുന്നാൾനെടുത്തൊക്കെ ഉണ്ട്. വീട്ടിടാൻ വല്ലൊ എടുക്കുന്നോള്ളു
ക്കൊണാവാനായല്ലോ സാധനങ്ങളൊക്കെ വേടിച്ചോ?
ആഹ് ഇല്ല ഇല്ല നാള
ആഹ് ഒന്നിച്ചൊരു എറ ഒറ്റെറക്കത്തില് തീർക്കാനാലേ.
അതെ അതെ നാളെ ഒറ്റ എറക്കം എനിക്ക് ഒന്നാ നേരമില്ല ഞാന് എനിക്ക് തയ്യലുണ്ട്. നമ്മളീ തയ്ച്ചോണ്ടിരിക്കുമ്പോ നമുക്ക് നൊ ഒന്നായി പെരുന്നാൾന്റെ തയ്യലൊക്കെ ഉണ്ട്.
സീസണാവുമ്പോ നല്ല ബിസിയാരിക്കും.
ആഹ് അതെന്നെ നമുക്ക് രാവിലെ ഞാനിന്നാറ് മണി ആയപ്പിരുന്നത് ഇപ്പഴാ ഒന്നെ ല്ലാം കുറ ച്ചക്കൊതിങ്ങി ഇന്നു നാളെയും കൂടെ കൊണ്ട് തീർക്കണം. നാളെ വൈകിട്ടെല്ലാറെ പ്പിക്കണ്ടേ
അതെ അതെ അതെ സീസണാ കുമ്പോ അങ്ങനെ ഒരു പ്രശ്നണ്ട് ആ ഒരു സീസൺല് നല്ല തെരക്കായിരിക്കും.
നല്ലാ തെരക്കാ നമ്മക്കൊന്നിനും എറങ്ങാനൊന്നേരം കിട്ടുന്നില്ല ഒന്നാമത്
അതെ അതെ അതെ അതെ നമ്മടേതായ കാര്യങ്ങള്ക്ക് ടൈമ് കിട്ടൂല അത് ശെരിയാ.
ആഹ് എ എനിക്കൊക്കെ ഇനി എട്ത്ത് വേണം നാളെ എട്ത്ത് വേണം എനിക്ക് തയ്ക്കാൻ. എല്ലാ പ്രവശ്യം അങ്ങനെ പെരുന്നാളിന് ഞാൻ എട്ക്കും പെരുന്നാളിന്റെ തലേന്ന് എട്ത്ത് രാത്രി തെയ്യ്ക്കും
തെയ്യക്കും അല്ലാ തെയ്യക്കാൻ അറിന്നേണ്ട് പിന്നെ പ്രശ്നം ഇല്ലാ
ആഹ് രാത്രിയിലേക്ക്യാ തെയ് ക പത്ത് മണി പതിനൊന്ന്
ആഹ് നമ്മക്ക് നമ്മടെ സൗകര്യത്തിനാസരിച്ച് എപ്പോഴാണെങ്കിലും തെയ്ക്കാലോ മറ്റേത് അത് നമ്മള് പൊറത്തോണ്ട് യെ കൊടുക്കുന്നതാക്മ്പോ നമ്മക്ക് തെയ്യ്ച്ച് കിട്ടൂല്ലാ
ആഹ് കിട്ടു വെല്ലാ ഇപ്പാ ഞാനിപ്പേ ഇങ്ങനെയൊക്കെ തന്നെയാ നാളെ തന്നെ എട്ക്കണം നാളെ കൂടെയല്ലേ ഒള്ളൂ നളെ വൈകിട്ട് എങ്ങാനും എന്നെ എട്ത്ത് തെയ് നമ്മക്ക് നമ്മടെ തെ ചില്ലേലും തന്നവരടെ കൊട്ക്കാണോ എന്നേ ഒള്ളേ ഇതേള്ളു തന്നവരുടെ ഒന്ന് തീർന്നാ മതി എന്ന് പറ
ക്ക്യാണ് അതെ അവര് പോവാ പെര് പെരുന്നാള് പ്രതീ ച്ചാ ആണല്ലോ നമ്മളേ
ആഹ് അതെ അതെ അതെ പിന്നെ നമ്മക്കെ വി ട്ട് ജോലിയെല്ലാം കൂടെ കയിമ്പോഴേ മട്പ്പാ ഉച്ച ഉച്ചാ കയിഞ്ഞാ ഒന്ന് മിഷനി കേറണം
വീട്ടിന്ന് തന്നെയാണോ തെ തെയ്ക്ക്ന്നത്
ആഹ് വീട്ട് തന്നെയാ തെയ്യക്കന്നേ ഒര് കട ഒണ്ടായിരുന്ന് കട ഞാനി ഇപ്പം നിർ കടയും വീടും അട്ത്താട്ത്താ പിന്നെ അവടെ വാടകാ നമ്മള് നാലായിരം വെച്ച് കൊട്ക്കാണം ഞാൻ ഓർത്ത് ആഹ് പൈസ വീട്ടി ഇര്ന്ന ആഹ് വാടകാ നമ്മടെ കയ്യിര്ന്നോള്ളൂ ആഹ് താഴെയും മേല്ലുമായിട്ട്
അതെ അതെ നമ്മളെ വീട് വീടിന്റെ തൊട്ടട്ത്താമ്പോ പിന്നെ അതിനൊക്കിയി നല്ലത് വീട്ടി തന്നെ തെയ്ക്കു ന്നതായിരിക്കും എന്നാ പിന്നെ നമ്മക്ക് നമ്മടെ സൗകര്യത്തിന് അന്സരിച്ച് ചെയ്യോം ചെയ്യാം അതെ അതെ
ആഹ് ഇതാ അതെ നമ്മക്ക് സ്വാത്രന്ത്യം ഒണ്ട് താനും വാടകയൊന്ന് ഓർത്ത് പേടിക്ക്യം വേണ്ടാ
അതെ മറ്റത് നമ്മക്ക് എന്താണ് വാടക കൊട്ക്കണല്ലോ എന്നുള്ളാ പേ
ആഹ് വാട വാടാകൊടുക്കണോന്നുള്ള ഒര് പേടിയോണ്ട് നമ്മക്ക് എന്തേലും തെയ്ച്ചില്ലെങ്കി ഇത് ഇപ്പേ നമ്മക്ക് തെ തയ്ചാലും തെയ്ച്ചില്ലലും ആരേയും ബോധിപ്പിക്ക്യാണ്ടല്ലോ കടേലാമ്പോ നമ്മള് തെയ്ച്ചില്ലെങ്കി പണിയല്ലേ
അതെ അതെ അതെ അ അതെ അതെ ഒര് മന്ത്ലി ഒര് മാസം എന്ന് അറയ്മ്പോ പെട്ടന്ന് ആവും ചെയ്യും അതെ നമ്മളെ അവ അങ്ങനെ ആക്മ്പോ
ആറ് വർഷത്തോളം ആഹ് ആറ് വർഷം നടത്തി ആറേ ഏഴ് വർഷം
ണെങ്കിൽ ഏറ്റോം നല്ലത് അത് തന്നെയാണ് വാടകെ കൊട്ത്ത് പൊറത്ത് തെയ്ക്കുന്നതിനേക്കാള് നല്ലത്
ആഹ് അത് കൊണ്ട് ഞാൻ വീട്ടിലോട്ട്കെ വീട്ടിപ്പോ രണ്ട് മൂന്ന് വർഷായിട്ട് വീട്ടി തന്നേ ഇര്ന്നാ തെയ്യ്ക്ന്നേ തെയ്യലോക്കെ കിട്ടും ഇഷ്ടപോലെ എല്ലാം തെയ്ക്കും ആഹ് എല്ലാം തെയ്ക്കും
ആഹ് മെഷ്ന്
ആഹ് ആഹ് മിഷൻ മോട്ടറാ ആഹ്
ആഹ് ആഹ് അപ്പൊ പിന്നെ സ്പീഡായിട്ട് തെയ്യാക്കാനും ചെയ്യാല്ലോ
ആഹ് നല്ലാ സ്പീഡി തെയ്ക്കാം പശേ നമ്മക്ക് ഒരേ ഇരിപ്പ് ഇരിക്കാൻ പറ്റില്ല പൊറക്കെ വേദനാണ്
അതാണേ അത് ശെരിയാ തെയ്യൽ ഡ്യൂട്ടി ആവ്മ്പോ ജോബ് ആകുമ്പോ ഉള്ള പ്രശ്നാണ്
ആഹ് നമ്മള് ഈ സ്റ്റുളെ ഇങ്ങനെ ഇരിക്ക്ന്നേ അല്ലേ
ആഹ് അതെ അതെ ബാക്ക് പെയിനാ നന്നായിട്ട് വെരും
ആഹ് അതാ ഏറ്റോം പാട് വേറെ കൊയപ്പൊന്നു ഇല്ല വീട്ടില് ജോലിയെല്ലാം കയിഞ്ഞിരിക്ക്മ്പോ എല്ലാം കയിഞ്ഞല്ലോ നമ്മള് മിശനി കെറി ഇരിക്ക്ന്നേ പിന്നെ കടേല് ഒകേ ക് ആവ്മ്പോ നമ്മക്ക് താ തെയ്ക്കും വീട്ടിലാന്നാ ഓരോ ആവശ്യങ്ങക്ക് എണ്ണിക്കണം അങ്ങനെ ഒര് വിഷയം വെര്ന്നോണ്ട്
അതെ അത് ശെരിയാണ് ആരെങ്കിലും വെരുന്ന സമയത്താണെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾ ആണെങ്കിലും
അതെ അതെ ആഹ് അതാന്നേ പാട് യെ കൊഴപ്പാല്ലാര്ന്ന് ആഹ് ഒര് കോള് വെര്ന്നോണ്ട് നോക്ക
എല്ലാ വിട്രാസും തയ്ക്കൂലെ അടിപൊളി
ആഹ്